കേക്കിന്നോ
കേക്കാൻ പറഞ്ഞോ
പറഞ്ഞ മോന് ദോശ കൊടുത്തോ
ഇല്ല ഇല്ല അയാള് തണ ത്ത് അയാള ഇപ്പ വേണ്ട തുപ്പിത്തുപ്പി കളയുന്നു അപ്പോ ഞാൻ വിചാരിച്ച ഇച്ചേ കൈയിട്ടെന്ന്ന്ന് വിചരിച്ച് വയർത്തി നിറഞ്ഞേക്കി ഇ
ആണല്ലേ ആ ആ പിച്ചിട്ട് കൊടുത്ത തനീ കഴിക്കോ അതോ വാരി കൊടുക്കണോ
വായി വെച്ചു കൊടുക്കണം അവിടെയോ പിള്ളോര അയിച്ചോ
ആ അവര് കഴിച്ചു ഒറങ്ങിയെന്ന് തോന്നന്ന് ഓ ഒറങ്ങിയന്ന് തോന്നു ഉറങ്ങി ഞാന് ടി വി വെച്ചു കൊടുത്തിട്ട് വെളില് ആ ടി വി ഒക്കെ കണ്ടൊണ്ട് കിടന്നേങ്ങ് ഉറങ്ങിക്കോളും ഉച്ചക്ക് ഉറങ്ങത്തില്ല പിന്നെ അതുകൊണ്ട് രാത്രി അങ്ങ് ഉറങ്ങിക്കോളും
ഉ ഊം
വേല വെളി കൊണ്ട് നടന്നാണോ കൊടുക്കുന്നേ?
ഇല്ലില്ല മറ്റേ ഇത് എൻ ഫോ അത് കണ്ടോണ്ടിരുന്നോളും. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് കൊടുത്താ കഴിക്കും. ഉം
ഇനിയെന്താ അകത്ത് കേറിയോ
ആ മ്
ഇവിടെ കാ മഴ മാത്രല്ല ഇവിടെ ഫ യങ്കര കാറ്റും വരും.
ആ ഇവിടെ ഇടി ക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്.
ഇവിടെ ഭയങ്കര ഇടിയായിരുന്നു ഉച്ചക്ക് ഭയങ്കരായിരുന്നു. ഉം ഉം.
ഇന്ന് ഉച്ചു ഉച് ആ ഉച്ച തൊട്ടേ മഴയായിരുന്നോ അവിഡ്
ഇവിടെ രാവിലെ തൊട്ടുണ്ടായിരുന്നു.
ഒരു നാല് മണി ആ സമയത്തക്കയാ മഴ തുടങ്ങിയത്. അത്
ഇവിടെ രാവിലെ ഉം രാവിലെ മഴയായിരുന്നു. അയിക്ക ബാത്റൂമിൽ പോണോന്നു പറഞ്ഞു. ബാത്റൂമിലോ ട്ട് കൊണ്ടുപോയതാരുന്നു.
ആണല്ലേ ആ എന്നാ അപ്പീടാനാണോ
ആ ഇതിനൊക്കെ എന്താ ഒരു ട്ടൊണ്ടാതി
വേണ്ടേ കൊണ്ട്പോയപ്പോ
എനിക്ക് തോന്നുന്നു ഗ്യാസിന്റെ എന്തോ പ്രശ് നണ്ടെന്നു തോന്നുന്നു വയറിനെ കുഞ്ഞിന് വേദനയുണ്ടെന്ന് പറയുന്നുണ്ട്. ഉണ്ടായിരുന്നു.
ആണോ ആഹ് ആഹ് ആഹ് അതേ ഇങ്ങനെ തോളില് വെച്ചൊന്നു ഒന്ന് തട്ടി നോക്കാനെന്ന്
പ്പോ ഫുഡ് ഒക്കെ കഴി ച്ചെയല്ലേ ഇപ്പ രണ്ട് മൂന്ന് ഉണ്ടേ ആ ഇപ്പം വല്ലോം പിടിക്കാത്തയാണോ എന്തോന്ന് അറിയില്ല.
വെളുത്തുള്ളിയൊക്കെ കൊടുക്കാവോ അറിയത്തില്ലല്ലോ കുഞ്ഞായോണ്ട്. ഉണ്ടോ ആ ആ മരുന്നൊക്കെ കുടിച്ചോളുവോ?
ടാബ്ലറ്റ് ഉണ്ട്. മരുന്ന് കൊഴപ്പമില്ല ചിലത് കുടിക്കത്തില്ല ചുമയുടെ മരു ന്നൊന്നും ഒന്നും കുടിക്കാറില്ല.
ആഹ്‌ കയ്പ്പുണ്ട് കയ്പ്പുണ്ട് ആഹ് ആഹ് ആഹ് ഇവരൊക്കെ മരു രുന്നു കുടിപ്പിക്കുന്നത് ഒരൊന്നന്നര
ആന്നാന്ന്.
ഒരു ദിവസത്ത മെനക്കേടാ.
ഉം
ഉം ഉം ഇവനെ ഇവിടെ
ജോലിയുണ്ടോ ഇനി രാത്രിയില്
ഇനി ഇനീന്നൊന്നും ഇല്ല ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം. പിന്നൊന്നൊറങ്ങണം പണിയൊന്നു ഇല്ല രാവിലെ ഒള്ളൂ ഇം ആ അത് കഴിച്ച് ചോറൊക്കെ കൊടുത്തിട്ടാ ഞാൻ എറങ്ങിയേ
ഉം ഉം
പിന്നെ അവിടെ
ആ ഇവിടെ ഉം അ ച്ഛൻ കഴിച്ചു ഞാൻ കഴിച്ചു
ഉം ഉം
അ ആ ഉ
പിന്നെ പിന്നെ വാ
തണുപ്പ് ഭയങ്കര തണുപ്പ് വെള്ളത്തിനൊക്ക
ഉം അത് കൊള്ളാല ഇവിടെ ഒന്നുമില്ല
ഇവിടെ ഭയങ്കര തണു
നമ്മള് ജസ്റ്റ് ആ മഴ നനയുമ്പോൾ ആ
പിെ പൈപ്പിലെ വെള്ളമൊക്കെ ഭയങ്കര വെളക്കും
കുഞ്ഞിന് തണുക്കുവായിരിക്കും അല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ഇട്ട് ഇട്ട് അയാള് കഴിഞ്ഞ് അയാക്ക് ഹാളിലോട്ട് പോവാനേ
ആഹ് ബഹളം ഓഹോഹോഹൊ
അപ്പം അത് ഞാൻ അയിനെ ഓഫായി കൊടുത്താലേ അങ്ങോട്ട് പോവത്തോളു
എന്ത് തണുക്കുന്നോണ്ടാണോ
ആഹ്
ആഹ് ആഹ് ആഹ്
ഫുള്ള് കളിപ്പാ ട്ടോ ഇങ്ങനെ നെരത്തി അങ്ങ് ഇടുക
ഉം ഇനി അത് തന്നെ അത് പറക്കി വെക്കാനേ നമ്മുക്ക് നേരേള്ളൂ പറക്കി വെക്കും പിന്നെ പറക്കി വെക്കും പിന്നെയും ഇത് തന്നെ
ആഹ് എന്ന വെച്ചാ കൊഴഞ്ഞ് ഞാൻ എന്ന് വെച്ചാ ഓരോരോ ദിവ ഇപ്പം ഇങ്ങനെ വന്നോണ്ടിരിക്കും ഓരോരുത്തരേ അവിടെ പോയത് ഇവിടെ വല്ലോം വാങ്ങി വാങ്ങി കൊണ്ട് കൊടുക്കാ
എന്തിനാ ഒരു ദിവസത്തേക്ക് കാണും എല്ലാം
ആ
ആകൃക്കാർക്ക് എന്തായാലും നല്ലെയ ഈ പിള്ളേർ ഉള്ള വീ കളിൽ വന്നാല് തെറ്റിക്കെ വീ വരാതെ നോക്കിക്കോണം ഇവറ്റിങ്ങള് തന്നെ കൊണ്ടിടും തട്ടി വീഴും എവിടെ നോക് എവിടെ നോക്കിയാലും ഇതേ കാണു തുളസി അടിയിലൊക്കെ നോക്കിക്കോണം
ആന്ന് റൂമില് ഹാളില് എ എല്ലാടോം ഇങ്ങ് നെരന്ന് നെരന്ന് നെരന്ന് കിടക്ക്ന്ന്
നമ്മ്ടെക്കെ കാലത്ത് ഇത്രക്കെ കിട്ടിയിട്ടുണ്ടോ മ്മക്ക്
അതല്ലേ
തെ ഇപ്പ അവർക്ക് കളിക്കാൻ ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത ആ ഒരുപാട് നമ്മള ആഗ്രഹിച്ചിട്ടുണ്ട് അത് കി ആ അവർക്കിപ്പ വേണ്ടാത്ത പാട്
കളിപ്പട്ട അപ്പ അടുത്ത ദിവസം ആരെങ്കിലും എവിടെലൊക്കെ പോയിട്ട് വരുമ്പം അടുത്ത കളിപ്പാട്ടം
ആണ്
ഇപ്പൊ എവിടെലും ഉത്സവം വരുവാണെങ്കി ഇപ്പം ഒ ഒ അഞ്ചൊന്നും അല്ല പത്ത് ദിവസത്തെ ഉത്സവത്തിന് പത്ത് ദിവസത്തെ കളിപ്പാട്ടം കാണും
സത്യവ ഒരു ഉത്സവത്തിന് പോകുന്ന കളിപ്പാട്ടത്തെക്കാട്ടി കാ കൂടുതലാണോ? മ്മടെ വീട്ടില് ഇവിടെയും പണ്ടത്തെയൊക്കെ ചാക്കി കെട്ടി വെച്ചിട്ടുണ്ട് ആക്രിക്കാർ വരുമ്പോം കൊടുക്കാം കൊടു പറയും പക്ഷെ ഞാന് എനിക്കങ്ങ് കൊടു എന്തൊരു വിഷമം കുഞ്ഞു നാളത്തെ ഓർമ്മയല്ലേ
ആഹ് ഞാനതു പോലെ കൊറെ എടുത്ത് വെക്കും അതെടുത്തു കൊണ്ടോയി കളയും
ഹ് ഞാനും കൊ ഞാനും കൊറെക്കെ എടുത്തു വെച്ചു പക്ഷെ നമ്മുക്ക് വെ ക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലെ ഇവിടെ അയ്നു വെ സ്ഥലമില്ലാത്തോണ്ട് കുറച്ചൊക്കെ കൊടുത്ത് പിന്നെ ആ ആണ് ഞാനും കുഞ്ഞു വാവയായിരുന്ന ഈ നമ്മളില്ലേ മറ്റേ നെറ്റി അവരെ കേടാത്തത്തില്ല നെറ്റ് പോലത്തെ സംഭവം അതിനകത്ത് കുറെ പള്ളയുടു ഇപ്പൊക്കെ വാരി വെച്ചിട്ടുണ്ട്
ഹ് ഹ് ഞാനിവിടെ ഒന്നും കളയത്തില്ല എന്നെ ഇട്ട് വഴക്ക് പറയും കള എടുത്ത് കള സ്ഥലം ഇല്ല കൊണ്ടയ് കള
എന്നെയും പക്ഷെ നമുക്ക് അങ്ങോട്ട് കളയാൻ അതൊരു ഓർമ്മയല്ലയോ ഇനിതിരിച്ചിട്ടത്തില്ലല്ലോ ആ ഒരു ഓർമ്മ ഉഹും നമ്മടയോ നമ്മള് കണ്ടിട്ടില്ല അവരുയെങ്കിലും കണ്ടാസ്വദിക് ശ്ശോ ഹ് മ് ഫീട് ചെയ്യോ രാത്രി എങ്ങനെ ഒറങ്ങും
തനിയെ കിടന്നുറങ്ങും
ഉറങ്ങിയോ ഫീടിങ്ങില്ലഅ അ അ യാടെ പൊറേൽ ഓടുന്നോണ്ട് വണ്ണംഒക്കെ ഉണ്ടോ വണ്ണം കുറവാന്നോ
വണ്ണം ഒഹ് നോർമല്
എനിക്കെക്കെ അ ഞാൻ ഗുണ്ടുമണീടായിട്ടിരിക്കുമ്പൊ തൈറോയിഡ് ഡെലിവറിക്ക് സമയത്ത് കിട്ടിയതാ
ഓഹ് മെനക്കെടാ
ഉംമ് എനിക്കിത് ടാബ്ലറ്റ് കഴിക്കുന്ന ഞാനിപ്പോ മടിച്ചി അതുകൊണ്ട് കഴിക്കുന്നില്ല
നമ്ക്ക് ക്ഷീണവും എന്റെ കൈതട്ടി യൂട്യൂബ് ഓൺ
ആഹ് ആഹ് ആഹ് അഹ് ശബ്ദം കേട്ട് നമുക്ക് ആ ടാബ്ലറ്റ് എട് ക്കുമ്പം ഭയങ്കര ക്ഷീണമാ
ആ ഉറക്കം വരു അല്ലേ
എപ്പഴും അ ടയേഡായിരിക്കും കെടക്കണം ഒന്നിനും ഉഷാറില്ല എനിക്ക് എവിടെങ്കിലും ഇരിക്ക്യ ണെങ്കി അവിടന്നൊക്കെ എണീക്കാൻ ഭയങ്കര
ആ
എന്നാല് പുല്ലൊക്കെ വന്ന് കഴിഞ്ഞാലുള്ള
ആ എനിക്ക് പ്രഗ്നൻ്റായിരുന്ന ടൈമില് ഷുഗർ ഉണ്ടായിരുന്നു
ആണോ ഇപ്പൊ ഇപ്പം നോർമൽ ആണോ
നോർമലാ നമ്മളപ്പേ എല്ലാം കണ്ട്രോള് ചെയ്ത് സെറ്റ്
ആണല്ലേ അന്ന് ടാബ്‌ലെറ്റ് എടുക്കുന്നുണ്ടായിരുന്നു
ഇല്ലില്ലില്ല തൊടങ്ങിയില്ല ആ ഒരു ഇല്ലാട്ടിരിക്കാരുന്നു
ആണല്ലേ ആഹ് ആഹ് അതന്ന് മധുരൊക്കെ കൂടുതല് കഴിച്ചോണ്ടായിരിക്കല്ലയോ
ഫുഡ് കഴിക്കത്തേക്ക് അല്ലായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ടൈമില് എടുത്ത് കഴിക്കും മനസ് ക്ലയ്യോ അപ്പൊ അങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ച് ക്ക ഇതായിപ്പോയി ന്ന ച്ചാ ഞാനൊന്നും കഴിക്കാതിരിക്ക് രാത്രിയാകുമ്പം ഓരോന്ന്‌ ഓരോന്ന് എടുത്തിട്ടില്ല ഇങ്ങനെ ഒന്നിന്റെ പുറത്ത് തോന്നായി
അങ്ങനെ എങ്ങനെയ ഇയടവിട്ട് ഇടവിട്ട് കഴിക്കുന്നത് കഴിക്കുമ്പോ ഒന്നി
ആഹ് എന്നുവച്ചാ എല്ലാം ദിവസം കഴിക്കണം അപ്പം അതെല്ലാം കഴിക്കാൻ വേണ്ടി അമ്മ് അങ്ങനെ ചെയ്യും
അങ്ങനെ ഓ അ ആ ഒരു കണ്ട്രോൾ ഒരു ലെവൽഇല്ലാത് ഭെയേച്ച് ഹ് ഹ് ഹ് ഹ് ഹ് ഉം ഉം ഉം ഉം കുഞ്ഞിനൊന്നും ആയിട്ടില്ല കുഞ്ഞിന്റെ നോക്കീട്ടുണ്ടോ
കുഞ്ഞിനൊന്നും കുഴപ്പ്
കുഴപ്പില്ല ചെലപ് ഇപേ ചെല പിള്ളേർക്ക് ചെലപ്പം
ആ അതെ എനിക്ക് അത് വരാൻ ചാൻ- സ്ആയി എന്ന രീതിയിലായിരുന്നു ഇപ്പം ഉം ഡോക്ടർ പറഞ്ഞ രീതി നമ്മള് പിന്നെ ഫുഡ് കണ്ട്രോൾ ചെയ്ത് ഫുഡ്ഡ് കഴിച്ചു വെയിറ്റ് അങ്ങ് ഒത്തിരിഅങ്ങ് കൂടി വന്നാദ്യം അപ്പം പറഞ്ഞു ഇനി വെയിറ്റ് കൂടാൻ
ആണല്ലേ ആണെ
അപ്പൊ അങ്ങനെ പിന്നെ നമ്മള് കണ്ട്രോൾ ചെയ്തു
ഉം ഉം ഉം എന്തായാലും മരുന്നിൽ- മരുന്ന് എടുക്കേണ്ട അവസ്ഥ വന്നില്ലല്ലോ ഭാഗ്യം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് ചോമക്കണം
ആ നമ്മള് എന്താ രാവിലെ ഇപ്പം എട്ട് മണിക്ക് രണ്ട് ഇഡലി പത്ത് മണിക്ക്- പിന്നെ രണ്ട് ഇഡലി പിന്നെ പാടയില്ലാതെ- പഞ്ചസാരയൊന്നും ഇല്ലാതെ പാട കളഞ്ഞ പാല് ന്നും ചേർക്കര്ത് പിന്നെ എന്താ രാത്രി ചപ്പാത്തി അതിന്റെ ഇടയ്ക്ക് വല്ല- പയറോ, കടലയോ, എന്തേലും പുഴുങ്ങി അങ്ങനെ പിന്നെ ഒരു ദിവസം ഒര് ഫ്രൂ ട്ട് നട്സ് ഒരു ദിവസം മൂന്നെണ്ണം ഏതെങ്കിലും